ഹലോ ആഹ് കേൾക്ക്ണില്ലേ
ആഹ് കേക്കുന്നുണ്ട് പറ
ഉം എന്തൊക്കെണ്ട് വിശേഷോം
അൽഹംദുലില്ല സുഖായിട്ടു പോണു
ആഹ് ഫുഡൊക്കെ കഴിച്ചാ
ഇല്ല കഴിക്കണം
ആഹ് അല്ലാരും നേരം വൈകിട്ട തോന്നുന്നുണ്ടല്ലേ ഫുഡ് കഴിക്കല്
ആഹ് അഹ് ഇവ്ടെ അങ്ങനാ
ആഹ് വിളിച്ചോരൊക്കെ പറയിണ്ട് കഴിച്ചില്ല കഴിച്ചില്ലന്ന് ഞാൻ നേരത്തെ കഴിക്കാറ ണ്ട് ഞാൻ എട്ടര ആവുമ്പത്തിന് കഴിക്കാറുണ്ട് മോന് വന്നിട്ടില്ല അവന് പ്പൊ വരാറിഞ്ഞിട്ട് പോയാളാ
അയ്ശരി ഫുട്ബോൾ കളിയാണാം പോയതായിരിക്കില്ലേ
ആഹ്
രാവിലെ വെച്ച ചോറാണ് കേടരാണ്ടെരിക്കൺണ്ട് കളിയാണാനാണങ്കിൽന്നോട് പറയും നേരം വെകിട്ടേ വരുള്ളൂന്ന് പിന്നെ എന്താ കുട്ടിയൊളൊക്കെ ഒറങ്ങിയാ
ആഹ് മൂന്നാളും ഒറങ്ങി അപ്പൊ ഇങ്ങനെ
ആഹ് ചെറിയ മക്കളാവൂ ല്ലേ രാത്രിക്കൽത്ത് ചപ്പാത്തിയാണോ ഫുഡ്
ആഹ് ഞാനും വാപ്പിയിം
ആഹ് ഇക്ക എന്നാ നാട്ടിലുണ്ടോ
ആഹ് ഇവിടെത്തന്നാ ഓട്ടോഡെയ്‌വറാ
ഇക്ക പൊറത്താണോ ഇക്ക് ക്ക നാട്ടിലില്ല പൊറത്തണ് ഗൾഫിലാണ് ഉം
കുട്ടിയൊള് ആഹ് കുട്ടിയോൾ പഠിക്കണോട്ത്താണ്.
എവിടെണ്
പഠിക്കണ സ്ഥാപനത്തില ഒരു വാഫി വാഫി കോളേജിലും വാഫി കോളേജ് ഒരാള് ദാഅവാ കോളേജിലൊക്കെണ്.
ആഹ് അയ്ശരി. അവിടെ നിന്ന് പഠിക്കായിരിക്ക്ല്ലേ
പിന്നെ എന്താ ന്നത്തെ ആഹ് ഇന്നെന്താ സ്പെഷ്യല് ഫുഡ്
സ്പെഷ്യൽ ഒന്നുംല്ല ഇന്ന് പച്ചക്കറി ആയിരുന്നു ഫുള്ളും. പച്ചക്കറി ഉണ്ടായിരുന്നു ഉണക്ക ക്കലും ഉപ്പേരിയും പപ്പടം അങ്ങനെ
ആഹ് ആഹ്
ഉം
അഹ് ശരി
രാത്രിക് ചപ്പാത്തി ണ്ടാക്കി.
പിന്നെ വീട്ടില് ഉമ്മക്ക്ണ്ട് ഉമ്മാക്ക് ചപ്പാത്തിയാകുംല്ലേ
അല്ലല്ല മ്മച്ചിക്ക് ചോറ് നിർബന്താ. ചപ്പാത്തിയൊന്നുംല്ല.
അതെ ആഹ് ശരി.
ഇപ്പിയിം ഞാനും ഇൻക്ക് രാത്രി ചോറ് പറ്റുലാ ഉം.
രാത്രി അത്ര ചോർ നല്ലതല്ലാന്നൊക്കെയാണ് പറയിണെ.
അത് ശരിയാ.
ഉം. ഞാനൊരു കൈയില് ചോർ തിന്നും. ഒറ്റ കൈയില് ചോറു അത്രന്നാ അ മതി.
അത് ശരി. മക്കൾ എത്രലെന്നാ പറഞ്ഞെ അവിടെ പഠിക്കുന്നെ?
ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് രണ്ടാമ ത്തോനും മൂത്തോനും ഇവിടെ പണിക്ക് പോവാണ്. ഡിഗ്രി സെക്കൻഡ് ഇയറ്. ചെറിയോന് പത്തിലാണ്.
ആഹ് ആഹ്.
പത്താം ക്ലാസ്സാണ്.
അയ് ശരി. അപ്പൊ ധൗബയിൽ ആര പഠിക്കുന്നെ?
ധൗബയിൽ തന്നെയാണ് ചെറിയോന് പഠിക്കണത്. അവനെ ഞാൻ പോയിട്ട് കൊണ്ടരലും കൊണ്ടാക്കലൊക്കെ ആയിരുന്നു. ഇപ്പ അവൻ പറഞ്ഞു ഞാൻ പത്താം ക്ലാസ്സിൽ എത്തില്ലേമ്മ. ഞാൻ ഒ റ്റക്ക് പോന്നൂണ്ട് എന്നാണ്. അതുകൊണ്ട് ഒറ്റക്കാണ് വര ന്ന നാളെയണപ്പോ അവര് വരണത് ലീവ്.
ആഹ് അയി ശരി നാളെ എന്തിന്റെ ലീവാ?
നാളെ മാസത്തിലേ മാസത്തിലേ വരുള്ളൂ.
ആഹ് അങ്ങനെ. അപ്പൊ ഉമ്മച്ചിന്റെ സ്പെഷ്യലൊക്കെ ഉണ്ടാവല്ലോ മക്കൾക്ക്ല്ലേ?
ആഹ് എന്തേലും സ്പെഷ്യലൊക്കെ ഇണ്ടാക്കും ഞാൻ വന്നാല്.
ആഹ്.
പിന്നെ അവർക്ക് അവിടെ ഫുഡിനൊന്നും ബുദ്ധിമുട്ടില്ല.
ആഹ് അത അറിയാം
നല്ല ഫുഡുകളൊക്കെയാണ് കൊടുക്കുക. നമ്മളവിടു ത്തേകായും നല്ല ട്ട് നല്ല ഫുഡ്കളാണ് കൊടുക്ക ഇടക്കിടക്ക് ബിരിയാണിയായി റ്റും നെയ്ച്ചോറായിറ്റും
ആഹ് അതെ അവടെ എന്റെ നാത്തുന്റെ രണ്ട് ബ്രദേേഴ്സ് ആഹ് അവിടെ പഠിച്ചത് ആഹ് അവര് പഠിച്ച രണ്ടാളും ഉസ്താദാ ഒരാളിപ്പം ഈജിപ്തിലേക്ക് പോകാനുള്ളതിലാണ്.
ആഹ് ഇത് ഉസ്താദ ഇത് ഉസ്താദല്ല ഉസ്താദ ആവാ അല്ല.
ഉം ഉം.
അവരങ്ങനെ പോയിട്ട് പഠിക്കാണ് വീട്ടില് ക്കണേ നല്ലത് അവിടെ പോയിട്ട് പഠിക്കുമ്പോ ഒരു ഇതല്ലേ. ഇവടെ ന്നാല് ഭയങ്കര ബോറടിയാണ്. അന്നൊക്കെ ഒക്കെ പറഞ്ഞിട്ടാണ് രണ്ടാമത്തോനും വന്ന് കഴിഞ്ഞാല് ആഹ് രണ്ടാമത്തോ വന്ന് കഴിഞ്ഞാലേ ഇവിടെന്തൊരു ഇത് സുഖില്ല. ഉ ആഹ് ഇവിടെ നിക്കാൻ. ഒരു രണ്ടു ദിവസം ലീവ് എടുക്കുമ്പ അപ്പൊ പറയും സുഖം ഇല്ല നിക്കാന്. ബോറടിക്ക ആഹ് ഇണ്ട്. ഇത് തന്നെയ ഇല്ല ഫ്രണ്ട്സോള്കായി കഴിഞ്ഞ് കളിക്കാൻ പോവാണ് അവർക്ക് ഒരു സമയമുണ്ട് കളിക്കാനേ.
ആഹ് ആഹ് അങ്ങനെ.
ഉം പിന്നെ എന്താ മഴക്കെ മഴയൊക്കെ ഉണ്ടോവിടെക്ക്?
ഇല്ല ഇന്നില്ല ഇന്നിപ്പോ ഒരു മൂഡല ഫുള്ളും രാവിലെ ഒന്ന് ചാറിപ്പോയി.
വെള്ളം കേറ്ണ സ്ഥല?
എല്ല ഞങ്ങളെ തായ വരെ വരും ഇവിടെയൊക്കെ കേറൂല ഞങ്ങളരു കുന്നിൻ മേലാ കുണ്ടല്ല. കൊ തട്ട കൊ തട്ടിന്റെറെ മേല. ഞങ്ങളോടെ കേറണെങ്കിൽ താഴത്ത് ഉള്ള വീടൊക്കെ മുങ്ങണം എന്നാലേ കേറുള്ളൂ.
ആഹ് ആഹ് യാത്രൊക്കെ പോവാറുണ്ട?
ആഹ് പോകല്റിമ്പോ നമ്മള ഇബടെ അട്ത്ത്ള്ള ബീച്ച് അങ്ങനെക്കെ പോവും. ലോങ്ങന്നും പോക്കില്ല.
ഉം ഉം ആഹ് ശരി.
ഇങ്ങള് പോക്ക്ണ്ടാ
പിന്നെ ആഹ് ഞാന് യാത്ര പോയിച്ചാല് ഇക്ക നാട്ടി വന്നാല് ഒര് യാത്രണ്ട് അത് ഉം പിന്നെ എന്താണ് കണ്ണിന്റെ ഹോസ്പിറ്റൽക്ക് ഒന്ന് പോണം. ഇക്കാടെ കണ്ണ് ഓപ്പ്റേഷൻ കഴിഞ്ഞിണ്ട്
അയി ശരി
അത് തിരുനെൽവേലിയിൽക്കാണ് തമിഴ്നാട് അപ്പൊ ട്രെയിന്ന് പോണം.
ആഹ് ആഹ്
പിന്നെ ന്റെ വീട്ടില്ക്ക് പോ എന്റെ എന്റെ വീട്ടില് പോണങ്കില് അന്ന്, രണ്ട് മണിക്കൂർ വേണം യാത്ര
അയ് ശരി
ബസ്സ് കയറി എർങ്ങീട്ടൊക്കെ വേണം.
ആഹ് ആഹ്
ഉം കൊർച്ചാ വഴിയൊക്കെണ്ട്. അതാണ് ഞങ്ങളെ ടൂറ് എന്തേിലും പരിപാടി കളെക്കെണ്ടെങ്കി അങ്ങനെ പോവും. മ്മാനെ കാണ് ണ ന്നുണ്ടെങ്കി ഞാൻ വേം പോയിട്ട് പോ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വരും. മോൻ വരില്ല മോൻക്ക് പണിയുള്ളേ ല്ല അപ്പൊ ഞാൻ രാവിലെ പോയിട്ട് ഞാൻ പിറ്റേ ദിവസം വരും.
ന്നാ ശരി എട്ത്തന്നേ ആ ഒറ്റക്കാ വീട് വീട് ഒറ്റക്കാണോയിക്ക ഇമ്മീം വാ
ഇൽ ഇന്റെ ഇന്റെ വീട്ടില് കൊർച്ചകലല്ലേ ഇന്നേ കല്യാണം കഴിച്ചോട്ത്ത്ക്ക് ഇവടെ ഇവടെ ഉമ്മൊന്നുംല്ല. ഇവടെ ഞാനിപ്പോ ഫ്ളാറ്റിലാണ്. ഞാനും കുട്ട്യേളും ഫ്ലാറ്റിലാ അവ്ടെ ഉമ്മ ഇല്ല ഉമ്മാടെ മോൻ ഒരു മോന് മരിച്ചു ഒരു പെങ്ങള് മര്ച്ചു ഒരു മരണ അട്ത്തട്ത്തട് ത്തായിട്ട് കഴിഞ്ഞു. പിന്നെ അമ്മള അവിടെ നിന്നിട്ട് കാര്യല്ല. നമ്മള് ങ്ങട് പോന്നു
അയ് ശരി ഇപ്പൊ അവിടെ ആരാള്ള തറവാട്ട്ല്?
തർവാട്ടില് എളേച്ചിം എളേച്ചനും ഉണ്ട്.
ആഹ് ആഹ്
ഭർത്താവിന്റെ അനിയനും അനിയത്തിയുണ്ട്.
ആഹ് അങ്ങനെ
ഉം
പിന്നെ കൃഷി എന്തെങ്കിലും
കൃഷിയും ഒന്നും ആഹ് ആ എന്റെ വീട്ടില് കൃഷി യള് ണ്ട് ഇൻക്ക് ഇഷ്ടാട്ടാ ഇണ്ടാക്ക്ണതൊക്കെ ഇഷ്ടാ എന്റെ വീട്ട് ട്ടില് പൂച്ചെടിയേള്ണ്ട്, മറ്റേ നെല്ലിണ്ട് അരി നെല്ലിണ്ട്. ഇരുമ്പാമ്പുളിണ്ട്, ചാമ്പക്കണ്ട് കൊറേ സാനങ്ങള്ണ്ട് പേരക്കണ്ട് ഓരോന്ന് ഇമ്മ ണ്ടാക്കും. ചീന മൊളക്ണ്ട് ഞാൻ അവിട്ന്നാണ് ചീനമൊളകൊക്കെ കൊണ്ടരാ പോയി കയിഞ്ഞാല് അടക്കണ്ട്, തേങ്ങണ്ട്, പഴണ്ട്. എല്ലാതൂണ്ട് ന്റെ വീട്ടില്. തേങ്ങൊക്കെ ഞാൻ അവ്ടുന്നാ കൊണ്ടര
കൊറേ സ്ഥലം
ആ കൊറേ സ്ഥലള്ളതാണ് പർങ്കി മാങ്ങണ്ട്.
ആഹ് ആഹ്
കൊറേ സ്ഥലള്ളതാണ്. കൊറേ സ്ഥലം ഇണ്ടാർന്ന്. ഞങ്ങക്ക് വല്യ കുടുംബാ ഞങ്ങള് അ കൊറേ സ്ഥലങ്ങളൊക്കെ വിറ്റിട്ടാണ് താത്തമാരനൊക്കെ കല്ല്യാണം കഴിച്ച് കൊടുത്ത്
ആഹ് അവ്ടെത്രാളാ.
ഔടെ പത്താള്ണ്ട് ഉമ്മാക്ക് എട്ട് പെണ്ണും രണ്ടാണും. ഉപ്പ മര്ച്ച് ഉപ്പ മര്ച്ചിറ്റ് പതിമൂന്ന് വർഷായി.
അയ്ശെരി.
ഉം.
പിന്നെ.
അനിയത്തി അനിയ അനിയത്തിടെ താഴേണ് രണ്ടാങ്ങളാര്. ആൺളർക്ക് കല്യാണൊക്കെ കഴിഞ്ഞ് കുട്ട്യോളൊക്കായി അവരൊക്കൊക്കൊരു വീടായി.
എല്ലാര കല്യാണം കയിഞ്ഞ
ഉം ആ ല്ലാർക്കും വീടായി.
ആഹ്.
ഉം.
നിങ്ങൾ.
വല്ല്യ കുടും നാ ആ വല്ല്യ കുടുംബാണ്. എന്തേലും പരിപാട്യൊക്കെണ്ടെങ്കില് ഇല്ലല്ല എന്തേലും. പരിപാടിണ്ടെങ്കില് വല്ല്യ കുടുംബ. അവരാളിം പൊർത്ത്ന്ന് വിളിക്കണ്ട. ഇപ്പൊ കയിഞ്ഞ പ്രാവശ്യം ഉപ്പാടെ ആണ്ടാര്ന്നു എല്ലാരും ഇണ്ടായിര്ന്ന്.
ആഹ്.
ഇല്ല്യ. കുടുംബം പോലായാര്.
ആഹ് ആഹ്.
പിന്നന്താ എന്തേലും ഫുഡ്ഡൊക്കെണ്ടാക്കോ സ്പെഷ്യൽ ഫുഡ്ഡൊക്കണ്ടാക്കാനറിയോ. അച്ചാറ് അ അ അച്ചാറ് അ കു. പ്പീന്റൊക്കെ ആ അച്ചാറ് അതേപോലെ. ഉം ബിര്യാണി മന്തി. അക്കൊണ്ടാക്കോ.
ഓഹ് ഞാനൊരു ഓഹ് ഞാനൊരു വിധം ഐറ്റക്കെ ണ്ടാക്കും. സ്നേ ങ്ങളാണെങ്കിലതുണ്ടാക്കും. ല്ലുണ്ടാക്കും . പ്പേ ഭയങ്കര ഇഷ്ട എല്ലു ഒരിശ്
അതെ മീനൊക്കെ കിട്ടാറില്ലേ. ട്ട.
വടെ ബജ്ജാ വടെ കൊയ്ക്കോട് ബേപ്പൂർ നല്ല ഫ്രഷ് മീൻ കിട്ടും.
ആഹ് ബീച്ചിന്റവ്ടൊക്കെ മീൻ നല്ലിത്ന്നെ കിട്ടും ആഹ് ഇബടിം ബീച്ചിന്റവ്ട്ന്നൊക്കെ മീനൊക്കെ വര്ന്ണ്ട്. പക്ഷെ ന്റെ മോന്ന്ന് വൈകുന്നേര പ്പ വരുമ്പോ മീമേടിച്ചു കൊടുന്നുണ്ട് അള്ളന്റെ റബ്ബേ ഫ്രീസറിൽ വെക് കബർല് അല്ലല്ല ചോറ്‌നു അ ഫ്രീസർല് വെക്കാ പർഞ്ഞിട്ടൊരു ചോറ് തിന്നെ പ്ലൈറ്റിലിട്ത്തിട്ട്ണ്ട് അടീല് കൊണ്ടച്ച്
ഞാ ഫ്രിഡ്ജ് തൊർന്നൊക്കുമ്പോഴല്ലെ കാൺണത്.
എന്ത് മീന്.
ഉം ചൂട ചൂട ചൂടെണ് ഇഷ്ടല്ലാത്ത.
ഉം ഞാൻ കഴിച്ചില്ല ആ മീനെ ക്ഷെ ഇൻക്കിഷ്ടാ.
അ ആഹ് ഇന്നലെ മുള്ളനെര്ന്ന്.
ആഹ്. ആഹ് ഞാ എന്തോ അതിനോടൊരു ചടപ്പാ ആ മീനട്.
ത്ര വക്ക.
ആഹ് നെച്ച് പൊരിക്കണല്ലേ അമ്മള് നെത്തിട്ട പൊരിക്കണ കാര്യണ്ടോ
ഉം ഉം
പക്ഷെ ഞാനത് തിന്നാറില്ല എന്തോ ഇക്കയ്നോട് ചടപ്പാ എന്താന്നറിയില്ല
നിങ്ങളവിടെ ചെടികളും കൃഷികളൊക്കൊ ണ്ടോചക്കിം മാങ്ങിയൊക്കെണ്ടാ?
ആ മാങ്ങ ഉണ്ടാര്ന്ന് മാങ്ങണ്ടായിരുന്നു കുറച്ച് ചക്ക എടുത്തു പുതിയതായിട്ട് കാഴ്ചിക്ക്ണ് പിന്നെ വാഴണ്ട് ചേമ്പ്ണ്ട് അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച ഇപ്പൊ പിന്നെ മഴ കാരണോന്നുല്ല ഒക്കെ എന്താ പറയാ ചീഞ്ഞ് പോവാ മഴ
ആഹ്ആഹ് ശെരിയാണ് മ ഉം വള്ളത്തിന് ക്ഷാമണ്ടോ?
ഇല്ലില്ല ഞങ്ങള്ത് അവിടെല്ല വെള്ള ഇവിട്ന്ന് എല്ലാരും കൊണ്ടാവാറ്ള്ളു
ആ കെണർ വെള്ളാവും ലേ ഞങ്ങക്ക് കൊഴൽ വെള്ളാണ്
ആഹ് സമയല്ലോല്ലേ
ഉംകൊഴൽ വെള്ളാണ്
ആഹ് ആഹ്
ആഹ് ശെരിന്നാ
ആയിക്കോട്ടെ ശെരി